ഹലോ കേക്കാവൊ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആഹ് നല്ല വിശേഷം സുഖമാണ് വെക്കേഷൻ ഒക്കെല്ലേ വെക്കേഷൻ വെക്കേഷൻ എന്താ പരിപാടി കുട്ടികളെ ങ്ങൊട്ടൊക്കെ ടൂറൊക്കെ പോണണ്ടാ
ഇല്ല ടൂറൊന്നും പോയിട്ടില്ല മക്കൾ വേറെ വെവ്വേറെ ക്ലാസ്സുകൾ ഉണ്ട് അപ്പൊ പോകാൻ പറ്റൂല പിന്നെ ചെറിയ മോൻ ലെ അങ്ങനവാടിയിലൊക്കെയാന്ന്‌ അപ്പൊ അങ്ങനവാടിന്നൊക്കെ മിസ്സാക്കാൻ കയില്ലാലോ ഇപ്പൊ വൺ വീക്കോളം ലീവ് ലീവ് ആയിട്ടുണ്ടായിരുന്നു
ആഹ് ഹാ ഹാ ഹാ
ആ ചൂ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റൂല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആഹ് ആഹ് ഉം ഉം ഇപ്പ രണ്ടു ദിവസമായി മഴ പെയ്യുന്നുണ്ട് രാത്രി
ആഹ് നല്ല മഴയാണ് ഇവിടെ നല്ല മഴയാണ് പക്ഷെ മഴക്കോള് വൈക് രാവിലെ തൊട്ട് ഒരു ഉച്ച തൊ ട്ട് മഴക്കോള് ഇങ്ങനെ വരും പക്ഷെ അത് നന്നായിട്ട് പെയ്യുന്നില്ല
ആഹ് ഇവിടെ രാത്രിയൊക്ക നല്ലോണം പെയ്യണ്ടു
ആഹ് ഇവിടെ കാറ്റ് വന്നിട്ട് വൈക ആവുമ്പത്തേന് മഴക്കോള് നല്ല കാറ് വെക്കുന്നുണ്ട് പക്ഷെ ഇത് കാറ്റടിച്ചങ്ങട് പോകും ഇടിയൊക്കെ വന്ന് വന്നു മിന്നലും വരും കാറ്റടിച്ചങ്ങട് പോകും പക്ഷെ നല്ലൊരു മഴ നമുക്ക് കിട്ടുന്നില്ല നല്ല മഴ കിട്ടുന്നില്ല ആ കറണ്ട് പോകുന്നുണ്ട് കറണ്ടും പോകുന്നുണ്ട് ക്ഷെ ഞങ്ങക്ക് നല്ല മഴ കിട്ടിയിട്ടില്ല ഇതുവരെ അതിന്റേതായ നല്ല ചൂടും ഉണ്ട്
അതെ വയങ്കര ചൂടാണ് വാർപ്പിന്റെ വീടാ
ആ വാർക്ക വീടാണ് അത് കാരണം കൊണ്ട് നല്ല ചൂടാണ് രണ്ട് നില വിടാ ആഹ് അപ്പൊ മേളത്തെ എല്ല ആഹ് മേളിത്തെ ചൂട് ആ ളിലത്തെ നിലേലോട്ട് കേറാനേ പറ്റത്തില്ല കാരണംന്നുച്ചയിഞ്ഞ ജനലൊന്നുംപ്പ തുറന്നടാൻ പറ്റത്തില്ലല്ലൊ പമ്പ് ശല്യം
അതെ പാമ്പിന്റെ ശല്യം അതേ നമ്മളന്ന്ച്ചാല് ഭയങ്കര കാട് കാട്ള്ള ഏരിയയാണ് സ്ഥലം ക്കെ പ്പൊ ഇറങ്ങും മുന്നിലൊ ക്കെ ഭയങ്കര കാടുള്ള ഗ്രാമ പ്രദേശം ആണ്. നിങ്ങൾ എങ്ങനെ ടൌൺ ഏരിയ
ആഹ് നമ്മള് ടൗൺ ആണ് ഏ ആഹ പക്ഷെ ടൗൺ ആയാലും കാര്യന്നുല്ല പാമ്പും ഒക്കെ ഉണ്ടാവും എല്ലാടവും പാമ്പൊക്കെ ഉണ്ട് ഇപ്പൊ അത്
ഉ ഇവിടെ വയലും കാടുകളും വല്യ വല്യ കാടുകളാ നല്ല ഭയങ്കര ഓ വനം വനംമ്പോലത്തെ കാടുകള
ന്യൂസ് കാണുന്നല്ലാ യൂസ് കാണുന്നേല്ലേ അപ്പൊ ഈ പാമ്പ് ഷൂവിനകത്തും ഹെൽമെറ്റിലൊക്കെ കേറിയിരിക്കല്ലേ അത് അതുകൊണ്ട് ഡോറ് തൊറന്നിടാൻ പറ്റത്തില്ല
ഉ ഉം മക്കളാണെങ്കില് ഇപ്പൊ ഇടെ ഉള്ളില് നിക്കും ചെയ്യുന്നില്ല
ആ മക്കളൊന്നുല്ല മക്കളൊക്കെ പുറത്ത് വെക്കേഷനല്ലേ ആൺകുട്ടികള് പെരക്കാത്തി ഇരിക്കത്തില്ലല്ലോ വീട്ടിലിരിക്ക
അതാണ് ഇൻക്ക് രണ്ട് ആൺകുട്ടികൾ കുട്ടികളാണ് മൂത്ത മൂത്തത് രണ്ട് ആൺകുട്ടികളാണ് എളെ മോള രു മോളാണ്
ആഹ് ഇവിടെ രണ്ട് ആൺകുട്ടികളാണ് വല്യ കുട്ടികളാ ഇരുപത്തിരണ്ടും ഇരുപതും വയസുള്ള രണ്ട് കുട്ടികളാ
ൻക്ക് ചെറിയ കുട്ട്യള ഏഴ് വയസ്സ് ആറ് വയസ് മൂന്ന് വയസ്സ്
അത്രയുള്ളൂ മൂന്ന് പേരുള്ളുലേ ആഹ് ആഹ് ഇവിടെ ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഒരിപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞു അപ്പൊ ജോലി നോക്കുന്നുണ്ട് ആള് ഇളയാള് ബി സി എ ഫസ്റ്റ് ഇയർ ആണ് പ്പം വെക്കേഷൻ ആയിറഞ്ഞോണ്ട് രണ്ടാംകുട്ടികളള്ളൂ വീട്ടിലിരിക്കൂല രണ്ടുപേരും
അതെ ആ അവരില്ലാം വല്യ പൊറത്തിറങാന് ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പോവല്ലോ
ആഹ നേരം വെളുക്കുമ്പോ ചായക്കുടീം കയിഞ്ഞു ഇറങ്ങി കഴിഞ്ഞാ ഉച്ചക്ക് ഊണ് ക്കാൻ വരും ചിലപ്പോ ഊണ് കഴിക്കത്തില്ല പോറത്തുന്നു ഫുഡ് കഴിക്കും ഇപ്പൊ മെയിൻ പരിപാടി പൊറത്തുന്ന് ഫുഡ് കഴിക്കലാണല്ലോ
വീട്ടില് ഒറ്റ വേറെ വേറാരുല്ല ഒറ്റക്കെള്ളൂ
ആഹ് ഞങ്ങള് നാല് പേരുണ്ട് ഹസ്ബന്ഡറ് ജോലിക്ക് പോവും ഞാൻ അക്കൗണ്ടന്റാണ് ജോലിക്ക് പോവും നമ്മളും വീട്ടിലിരിക്കുന്നില്ല
ആഹ് ആഹ് ആ
ഏ് എനിക്കങ്ങനെ തന്നെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഭയര മുഷപ്പന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട ആഗ്രഹം
പിന്നെ നമുക്ക് ആകെ ഒരു ഞായറാഴ്ച
കല്യാണം കഴിഞ്ഞ്ട്ട് പ്ലസ് റ്റു കഴിഞ്ഞിട്ട് കല്യാണം കഴഞ്ഞതാ പിന്നെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല
ആ ഹസ്ബൻഡറ് എന്തെക്കുന്ന്
ഹസ്ബന്റ ഇപ്പ നാട്ടിൽ വന്നിട്ടുണ്ട് എല്ലാം ക്യാൻസെൽ ഒക്കെ ആക്കി നാട്ടില് വന്നപ്പ നാട്ടില് ജോലി ചെയ്യുന്ന്
ആ ഓക്കേ ഓക്കേ ആ ഓക്കെ ഇവിടെ ഞാന് മ്പതരയാകുമ്പോ എനിക്ക് ജോലിക്ക് കേറണം അഞ്ചുമണിക്ക് എറങ്ങണം വീടിന്റെ എട് ത് ട് ത്തന്നെ ടു വീലറില പോകുന്നേ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി എനിക്ക്‌ പോകാൻ സ്ഥൽത്ത് ജോലി സ്ഥലത്തോട്ട് പോവാൻ വേണ്ടീട്ട്
ആ ആ അത് ശരി
ഒരു പട്ടികുട്ടി ഉണ്ട് എന്റെ ഫ്രണ്ട് ആ ചായ കുടി കഴിഞ് ചായുടി കഴിഞ് എന്റെ സിസ്റ്ററും ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ വെക്കേഷനായ്ട്ട് കുട്ട്യേളേം കൊണ്ട് വന്നിട്ട്ണ്ടായ്ര്ന്നു അവര് അവര് കഴി വെള്ളിയാഴ്ച വന്നതാ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതാ അപ്പൊ ആളും ജോലിക്ക്യക്കെ പോകുന്ന കാര്ണം കൊണ്ട് ആൾക്കും ലീവില്ല കുട്ടികൾക്ക് പിന്നെ വെക്കേഷനായ കാര്ണം കൊണ്ട് അവരെ കൊണ്ടൊന്ന് വന്ന്
ആ ആ ആ ഭക്ഷണൊക്കെ എന്താക്കിയത്
ഇന്ന് രാവിലെ ഇന്ന് പുട്ടും പഴവും ആയിര്ന്ന് ന്ന് എളുപ്പംണ്ടായിരുന്നു അവർക്ക് രാവിൽത്തെ ട്രെയിന് ആയിരുന്നു അവർക്ക് ഏഴരയുടെ ട്രെയിന് പോണം
ആ ഇവടീം അങ്ങൻ തന്നെ പുട്ടും പഴ വും ആന്ന് മക്കൾക്കും അതാ ഇഷ്ടം
അതല്ല ഇവ്ടെ ചെക്കന്മാർക്ക് ഇഷ്ടല്ല പുട്ടും പഴവൊന്നും ! ! അവമ്മാർക്ക് പുട്ടും ഞാൻ പക്ഷ രിലെ സിസ്റ്റർക്കൊക്കെ പോവാൻ വേണ്ടീട്ട് അവർക്ക് രാവിലെ പോണമല്ലോ ട്രെയിന് പോണമല്ലോ അപ്പൊ അത്‌ കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം ങ്ങണ്ട് പോവും പുട്ടാവുമ്പോ പിന്നെ എളുപ്പം പണി കഴിയോലോ ആ പഴവും വരിച്ച് പുട്ടും ആക്കി അവരെ രാവിലെ അങ്ങോട്ട് വിട്ടു
ആ ആ ഇവിടക്കെ കറിയില്ലാത്തൊക്കെ മിക്ക ടൈമുകളും അത അങ്ങൻ തന്നെയാ
ആഹ്
പഴം തന്നെ ഇണ്ടാവ
ചെലോൽക്ക് ഇഷ്ടാ അത് നമുക്ക് പണി എളുപ്പുണ്ട് പുട്ട് പുട്ടും പഴം ആണെങ്കില് പുട്ടും പഴവൊക്കെ അത് ആകെ ഞായറാഴ്ച ഉള്ളൂ. ഹസ്ബൻറ്റ് രാവിലെ ഇതൊരു വർക്ക് നോക്കാൻ പോയേക്കുന്നതാ
ആഹ് ആഹ്
ഞായറാഴ്ചയാ അപ്പ അങ്ങ് ഒന്ന് രണ്ട് സ്ഥൽത്ത് വിളിച്ച് പറഞ്ഞവര്ക്ക് വർക്ക് നോക്കാൻ ചെല്ലാൻ പറഞ്ഞോളൂ അവടാവുമ്പോ ഞായറാഴ്ചയാണെങ്കി വീടുകള് ആള് കാണും നമ്മൾ ടെക്സ്റ്റർ വർക്കുകളും പെയിന്റിംഗ് ഫുള്ളും കോൺടാക്ട് എടുത്ത് ചെയ്യുന്നതാ അപ്പൊ ഈ ജോലിക് ജോലി ക്കാരൊക്കെ ഉള്ള വീടുകളാകുമ്പോ അവര് വീട്ടില് ണ്ടാവും ന്ന് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ്
ആഹ് ആഹ്
അപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി ആ അങ്ങനെ നോക്കാൻ പോയേക്കേണ് പിന്നെ അവ്ടെ പോയി അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കി ഈ സ്ക്വയർ ഫീറ്റിന് അളന്നട്ട് അള കേക്ക വേണം അവർക്ക് പറയുന്ന ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ഏതാന്ന് വെച്ചാൽ അവര് സെലക്ട് ചെയ്യും
ഉം ഉം മക്കളും പോയേരിക്കും ല്ലേ രാവിൽ തന്നെ
പോയി ആ ഓ ഇന്ന് മൂത്ത ആൾക് ഒരു കല്യാണം ഉണ്ട് ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെങ്ങനൊ ഒരു കല്യാണം ഉണ്ട് കല്യാണാണ് ഒരാള് കാറ് കഴ്കുന്ന് സ്‌ സ്കൂട്ടറ് ഞായറാഴ്ചയാണ് അവരുടെ ഒക്കെ വണ്ടികള് കഴ്കുന്നത് ഒരാള് വണ്ടികൾ കഴ്ക്ന്നു അപ്പം ഒ ആ ഒരാള് കഴ്കാന്നാ എല്ലാരേം വണ്ടി അങ്ങട്ട് കഴികി കോളും
ഉം ഉം
അപ്പൊ വണ്ടി കഴ്കാൻ നിക്കാണ് പിന്നെ എനിക്ക് ആകെ ഞായറാഴ്ചയല്ലേ കിട്ടത്തുള്ളൂ നമുക്ക് ലീവ് ഉള്ളൂ
അതെ
ൻ അടിക്കല് വാരല് തൊടക്കല് ഇഷ്ടംപോലെ പണിയുണ്ട്
ആഹ് വീട്ട് ജോലികൾ കുറെ ഉണ്ടാവും
ആ റോഡ് സൈഡ് ആയാർന്ന് കൊണ്ട് ജനലിലൊക്കെ നിറച്ച് പൊടിയാണ്
അതെ ആഹ് ഇവിടേതക്കെന്നെ റോഡ തന്നെ മെയിൻ റോഡാ മുന്നില്ലേ നമ്മള് വീട് മെയിൻ റോഡൊക്ക ഇല്ല ഗേറ്റ്ല്ല ഗേറ്റ് ഇല്ലാത്ത കൊണ്ട് നല്ലവണ്ണ പൊടി അടിച് കേറും
ഇതിപ്പോം നമുക്ക് ഈ റോഡ് സൈഡ ആയതൊണ്ട് വണ്ടികൾ പൊക്കൊണ്ടിരിക്കയിരിക്കും ഇരുപത്തി നാല് മണിക്കൂറും
പിന്നെ മറ്റേ അ തം മണ്ണാണ് ആ കിണറിന്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണുണ്ടല്ലോ ഒരു ചെവടി മണ്ണന്ന് പറഞ്ഞ അതേപോലത്തെ മണ്ണായിണം അടിച്ച് കയറും അപ്പൊ പുറത്ത് ഡ്രസ്സ് വരെ അലക്കിയിടാൻ പറ്റൂല ഫുള്ള് മണ്ണ ഉണ്ടാവ ഉ നമ്മള് ടറസിന്റെ മേലെക്കെയന്ന്
ആഹ് തുണി
ആ ചെറിയ കുട്ടികളെയൊക്കെ ഡ്രസ്സല്ലേ അപ്പൊ അക്കെ ഈ ചൊർച്ചലൊക്കെ വരും ആ ഈ മണ്ണ് പാറീറ്റ്
ആഹ് വല്ല
അതെ അത് മേലെ അതിന ഈ വെയിലത്ത ഉണങ്ങാത്തൊരു പ്രശ്നം ഉണ്ടാവുംല്ല സ്മെല്ലടിക്കും ഇത് ഇറക്കിയിട്ടാല് ഉ വെയില് നല്ല വെയിലുണ്ടാവും പക്ഷെ നമുക്ക് പുറത്തറക്കാൻ പറ്റൂല ഈ മണ്ണിന്റെ പ്രശ്നം കൊണ്ട്
ആന്ന് പൊടി
പിന്നെ ഭയങ്കര നായ്ക്കളെ ശല്യമാ ഇപ്പ ഒരു ചെരുപ്പ് വരെ പുറത്ത് വെക്കാൻ പറ്റൂല
അത് എല്ലാടും ഉണ്ട് നമ്മള് ഗേറ്റ് തുറന്നിടാൻ പറ്റില്ല ആഹ് ആഹ് നമുക്ക് ഗേറ്റ് തുറന്നിടാൻ പറ്റില്ല ഇഷ്ട ഇഷ്ടം പോലെ പട്ടികളണ്ട് അതുല്ല ഇവിടെ നമ്മുക്കൊരു പട്ടിയുണ്ട്ക്സ്
കള്ളന്മാരെ ശല്യം ഉണ്ടാവൂല
ആഹ് കള്ളമാരുടെ ആഹ്
പരിജയ ഇല്ലാത്ത ആളെ കണ്ടാല് ഉം പരിചില്ലാത്ത അ ളെ കണ്ടാല് കൊരച്ച് കേറും
ആഹ് അത് ത്രേ ഉള്ളു നല്ലോണം കൊരക്കും ആരും ഗേറ്റ് തുറന്ന് ഒച്ച കേട്ടാ അപ്പ ഒച്ചപാടാം
ഉ ഉ
ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല ഉച്ചക്കത്തൊക്കെ എന്താ ഫുഡ് കറിയൊക്കെ ആയ മീൻ കിട്ടിയോ
ഇല്ല മീൻ കിട്ടിട്ടില്ല പച്ചക്കറി വെക്കന്ന് ഉമ്മയ വെക്കാറ് ഞാന് ഹെല്പ് ചെയ്ത് കൊടുക്കും പൊരിച്ച് പൊരിച്ച്കൊടക്ക ഒക്കെ ചെയ്യും ചോറക്കും
തേങ്ങ ചെരണ്ടി കൊടക്കണല്ലേ
ആഹ് ആഹ് ചോറ് വേഗം മറ്റേ ഒരു ചൈനാ പോർട്ട്ണ്ടല്ലോ അതിലാ നമ്മൾ വെക്കാറ് അതിലെടുത്ത വച്ചാ ഒരു രണ്ട മണിക്കൂർ ര രണ്ടര മണിക്കൂർ ആകുമ്പോഴേക്ക് ആവും പിന്നെ ആ ഒരു ഭാഗത്തു അതിന്നെ നോക്കേണ്ട ആവശ്യല്ല ഇ ഭയങ്കര പ്രശ്ന അല്ലേ
ആഹ് ഇപ്പൊ ഗ്യാസിനും ഭയങ്കര ഇതല്ലേ അടുപ്പള്ളാറേണ്ട രക്ഷ ഇടൂ അല്ലേ ഗ്യാ അത് അധികം ചിലവുണ്ടാവൂല്ല
ആഹ് അതടുപ്പ് നമ്മൾ അങ്ങനെ കത്തിക്കാറില്ല വിറക് ഇല്ല വിറക് കൊറവാ വിറക് ഇറക്കാറില്ല ഗ്യസ് തന്നെയാണ് രണ്ട് ഗ്യാസ് കുറ്റിയുള്ളൊണ്ട് ഇപ്പ ഗ്യാസ് കുറ്റിക്ക് ക്ഷാമമായോണ്ട് ഭയങ്കര ബുദ്ധിമു
ആഹ് ബുദ്ധിമുട്ടാണ്
കുട്ടികളെല്ലാം ഉള്ളതല്ലേ അപ്പൊ എന്തായാലും ആവശ്യം
മ് എല്ലാതെ ഗ്യാസിന് വില കൂടിയാരണം കൊണ്ട് ഇപ്പം
കൂട്തലാ നാല്പത്തഞ്ച് ദിവസമൊക്കെ പിടിക്കുന്നുണ്ടല്ലോ കിട്ടാൻ വേണ്ടീട്ട് ഒന്നും ആവുന്നില്ല.
അത്ര അതന്നെ
ഉ
ഞാനിപ്പം എന്റെ ഒരു കുറ്റി വെച്ച് ണ് അടുത്ത കുറ്റി കാലിയാ യിട്ടിരിക്കയാണ് ബ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്താന്ന് നോക്കിയപ്പോ അവരിപ്പോഴേ പറ്റില്ലാ പറ്റുന്നില്ല.
ആഹ പിന്നെ നമുക്ക് പതിനാറാം തീയതിയ പറ്റാ ആവുന്നന്ന് പറയുന്നത്. ഇനിയിപ്പ അതിടക്ക പെരുന്നാള് വരുന്നുണ്ട് അപ്പ അങ്ങനെയ ഉ
അതന്നെ
പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സിസ്റ്റംറൊക്കെ പോയോ?
ഇല്ലല്ല രാവിലത്തെ ചായപരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു. ആ അലക്കാൻ കുറെ ഉണ്ടായിരുന്നു. അലക്ക മക്കള് പുറത്ത് പോയതോണ്ട് അവരാരും ഒന്നും ചെയ്യതില്ലല്ലോ.
അതെ ആ ആഹ
അപ്പൊ നമ്മൾ ഇനി ഇനി അലക്ക് ആനുള്ളതൊക്കെ മിഷ്യൻലോട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ ആകുമ്പത്തേനു അടിച്ചു വാരിയിട്ട് അങ്ങട്ട് തുടക്കാല്ലോന്ന് വിചാരിച്ചിട്ടാ. ഞാൻ കുക്കറിലാ ചോറ് വയ്ക്കുന്നേ. അതുകൊണ്ട് ചോറ് വേഗമാവും. പിന്നെ കറികൾ ഇന്നലത്തെ കുറച്ചിരിപ്പുണ്ട്. മീൻ കറി ഇല്ലില്ല, വെക്ക് നല്ലോണം വേവത്തില്ല. എനിക്കതിൻ്റെ ഒരു പരുവം ഉണ്ട്. കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യും.
വച്ച് ശീലം ഉള്ളോണ്ടായിരിക്കും ല്ലേ.
ഞാനത് വർഷങ്ങൾ കൊണ്ട് കുക്കറിനകത്താ ഉപയോഗിക്കുന്നേ. എനിക്ക് തർമൽ ഉണ്ടായിരുന്നു. തെർമലിനകത്ത് പിന്നെ ആ കുറച്ച് തെർമലിൽ വെക്കുമ്പോ കുറച്ച് അത് കഴിക്കുമ്പോ തന്നെ ഭയങ്കര ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കുക്കറിലും വെക്കും. ഒരു വിസിലടിക്കുമ്പോഴത്തേന് ഓക്കെ ആകും. കൊഴപൂല്ല അത് നമ്മ എന്തോ
കുറവരിയാ വെക്കുക
ഞങ്ങള് പിന്നെ മറ്റേ ജേ അരില്ലേ?
ആഹ ആഹ
വെള്ളരി അത് നല്ല വേവാണ്. പക്ഷെ നമ്മളെ പാകത്തിന് ഒരു വിസിലടിച്ച്ത് ഓഫ് ചെയ്തിട്ട് നോക്കണം.
ആഹ ആഹ ശരി
പാകം തെറ്റികഴിഞ്ഞാ കഞ്ഞിയായി പോകും.